ഹലോ
ഹലോ കേക്കണ്ടാ
ആഹ് കേക്കണണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
കണ്ടോ? എന്താ പരു മയ ഉണ്ടോയ്ക്ക
ആണോ നല്ല മഴയേണ് അവിടെണ്ടാ മഴ?
ആഹ് ഇവിടെന്ന് തന്നെ രണ്ടു മൂന്നിസായി അടിപ്പിച്ച് മയാന്നേണ് വെയിലുണ്ടായി
അതെന്നെ അതെ ഇവിടെ അതെപ്പിപ്പോ ആഹ് ഇപ്പളും അതെ പ്പെയ്തോണ്ട് നല്ല ഇരുണ്ട് വന്നിട്ട് - മഴ പെയ്യണ് ഉം ആഹ് അതെ അതെന്നെ ഭയങ്കര തണുപ്പുണ്ട് ഫാനൊക്കെ ഓഫെയ്തിട്ടാണ്
ഒന്നും വേണ്ടന്നെ
ആഹ് അതന്നെ അതന്നെ
ഇപ്പം ഇപ്പളാണ് മയക്ക പെയ്ത് ഒന്ന് തണുത്തത് ഭൂമി മറ്റത് ഇത്രയും ദിവസം മഴ എങ്കി ചൂടുണ്ടായിരുന്നു
അതെന്നെ അതെന്നെ പിന്നെ ഈ പ്രാവശ്യം ചൂടും നല്ലോണംണ്ടായി ട്ടാ ഭയങ്കര ചൂടായിരുന്നു ഉം പക്ഷെ മഴ നിന്ന് കഴിഞ്ഞാ അപ്പൊ പിന്നെ ഒരു കാലാവസ്ഥ മാറും പിന്നെ ചൂടായി ആഹ് ആഹ്
വെയിലാട്ടോ
അതെന്നെ അതെന്നെ പിന്നെന്താണ് ഭക്ഷണോക്കെ കഴിഞ്ഞാ?
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചിങ്ങനെ കെടക്കാ
കെടക്കാണ്ല്ലേ ആ ആ ഇന്ന് അൻക്ക് മീന് മ മത്തി.
ആന്ന് മീൻ കാരൊക്കെ കിട്ട് വരൊ അയ്ല
ഇല്ല ന്നങ്ങ പോയി വേടിക്കണം അ അവടെ മീൻകാരൻ വരോ?
ഇന്ന് വരൂലാ വെള്ളിയാഴ്ച വരൂലാ
അതെല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഇവടെ വര്ണ് ണ്ട് പക്ഷെ അയാൾടെന്നങ്ങ വേടിക്കാത്തരണം ന്നങ്ങൾടെ വീട്ടില് വരാറില്ല.
ആഹ് അങ്ങളെ എന്നും കടേ പോയിട്ടാ വാങ്ങ
ആ ഉം ഭർത്താവ് പോയി വേടിച്ചൊണ്ടരും
ആഹ്
ആ അവ്ടെ വീട്ട്ല് വരൂല്ലേ
ആതിലേ ഗുഡ്സുമ്മിം വരും ബൈക്കുമ്മിം വരും
അതെല്ലെ ആ ആ ആ ആ അപ്പൊ നല്ല ഉം എല്ല എല്ലാം തരം മീങ്ങിട്ടോ
ആ ഒരുന്നാലും വലിയ ചെല മീനേള് കിട്ടൂലാന്നാലും കൊഴപ്പല്ലാത്ത മത് ത്തി വത്തള് മാന്തള് ചൽ സൂദാന് അങ്ങനെ ഓരോ മീനളും എടക്കൊക് ഏതാ വെലക്കൊറവുള്ളതൻസരിച്ച് അയാൾ അങ്ങനെ കൊണ്ട്രും.
അതെല്ലെ ആഹ് ആഹ് പിന്നെ
പലവിധം മീന്ണ്ടാവോല്ലോ അതൊന്നുണ്ടാവൂല ഉം ഉം നാല് വിധം മീന്ണ്ടാകും.
ഉം പക്ഷെ ന്നാലും വീ ല് ആള് വരുമ്പോ നമുക്കൊരു ഒരു സൗകര്യാണ് നമുക്ക് പോയി വ് എട്
അതാണെയ് നമ്മളെ മുറ്റത്ത് കൂടെ വണ്ടി ല് വരുമ്പോ അമ്മക്ക് ഉടുക്കും ചിയ്യ വെലക്കൊറവുണ്ട് കുർച്ച് പാകം ണ്ടാവും വെല ക്കും പിന്നെ ഇന്ന് ക്യാഷില്ലെങ്കി നാളെ തരാ പർഞ്ഞാലും പറ്റ് റ്റും ആ കടയിലാകുമ്പോ പിന്നെ ഞമ്മളളെ കൊടുക്കണല്ലോ അപ്പൊ തന്നെ
അ അതെന്നെ അതെന്നെ ശരിയാണ് ഉം അവ് അവരെ ഫുള്ളേ സെറ്റപ്പ് ആയിട്ട് ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് വെ വെ ചെക്കേന്നോട് അതെന്നെ
ആൾക്കാരട്ത്തും ജീപ്പേണേ.
ആ അതെന്നെ
ച്ചി ആരെ പിരിവാര് വന്ന് കഴിഞ്ഞാ ചില്ലറയില്ലാതെ വന്ന സ്കാനറെ ഉം കയ്യിലില്ലാണ ഗു അക്കൗണ്ട് കിട്ടാ മതി അറയും അതാണെയേ ഉം
പിന്നെ മക്കളൊക്കെ ഞ്ഞി വെരാറെ
ആ സ്‌കു നാലുമണി നാലരാവും വരുമ്പക്ക്
ആഹ് ആഹ് ആഹ് പിന്നെ നിങ്ങ പൊർത്തെക്കെ പോവാറുണ്ട ഇങ്ങനെ വെക്കേഷനെ
ആ പൊ ആ വെക്കേഷൻലൊക്കെ പോയിനു
അതെന്നെ ഹ് പിന്നെന്താ വിശേഷം
ഒക്കെ കഴിച്ച് എന്ന ഫുഡൊക്കെ കഴിച്ചിലെ ന്ന്
ആ ഫുഡൊക്കെ കഴിച്ച് ഇപ്പതേ മോള് അ ബസ്സിലാണെന്നർഞ്ഞി എ വരാനാവെനോള്ളൂ
ആഹ് വർക്കലത്തുവാ
അ മൂന്നരക്കാണ് എത്ത്ണത് ആ ഇന്ന്. പ്പവരെ ക് ഇതില് കോളേജില് പരിവാടിക്കെരുന്നു മറ്റേ ഫുട്ബോൾടെ. ന്ന് ഫാൻസ് പ്രോഗ്രാം അരുന്ന് അപ്പല്ലേ ആ ആ ഒരു ടീമാണ് അപ്പൊ അവരെ ആ ഓരോരോ ടീമിന്റെ ജേഴ്സി ട്ട്ട്ട് വേണം ഇന്ന് പോവാന് ആ അതെന്നെ അതെൻ
ആ അതെന്നെ അതെന്നെ അപ്പൊ ഇന്ന് ആ ന്ന അതരണം ന്ന് പഠ്ത്തൊന്നു ണ്ടായിലെയ്ന്നു. ന്ന് വെർതെ ആ ജേഴ്സിട്ട് പോയി. ആ നല്ലതായിരുന്നുന്ന് പറഞ്ഞേ ആ ആഹ് വിളിക്കും ഫോണിണ്ടല്ല
ആഹ്
ആഹ് പണ്ട് സ്കൂള് പോലെയല്ലല്ല സ്കൂള് പിന്നെ
ആ ഫോണൊന്നും പറ്റൂല
ആഹ് അതന്നേ അതന്നേ പിന്നാ വേറെന്താ
ല്ല ല്ലല്ലേ നാളെ മറ്റന്നി ഇല്ലല്ലോ
ആ ഇല്ല ഇല്ല ശെനി ഞായറ് ആ കോളേജ് ഇല്ല അത് കാരണം സമാധാനം ഉണ്ട് അല്ലെങ്കില് ഏഴ് മണിക്ക് പോണകാരണേ എന്തെങ്കിലുവൊക്ക രാവിലെ ആറ് മണിക്ക് ട്ട എന്തെങ്കിലും ചെയ്തൊടുക്കണം
ഫുള്ള് ഒറക്കാരിക്കും ഓൽക്ക്
ആ ഫോ പന്ത്രണ്ട് മണി വരെ ഒറങ്ങും ആന്ന ആഹ് നാസ് സെയിം കഴിച്ചൂല ആ വിളിക്കാറുണ്ട് ആ വിളിക്കാറുണ്ട് എന്നെല്ലോസം വിളിക്കും ഉം ചെറിയ ഫോണെണ്ട് പിന്ന ആഴ്ച്ചേല് ഒരു ദിവസം മ ആഹ് മറ്റേ സ്മാർട്ട് ഫോൺ കിട്ടൊള്ളു
കിട്ടുള്ളു ആ
ആ അപ്പൊ അതില് ശനി അപ്പൊ അന്ന് വീഡിയോ കോള് ചെയ്യും
വീഡിയോ ആഹ് അത് വിളിച്ച് കഴിഞ്ഞിങ്ങാണ്ട് ഓൽക്കന്നെ കൊടുക്കേണ്ടി വരൂല്ലേ
ആഹ് അതന്നെ അതന്നെ തിങ്കളാഴ്ച്ച രാവിലെ കൊടുക്കണം. ആ ശനിയാഴ്ച വൈകിട്ട് കിട്ടും തിങ്കളാഴ്ച രാവിലെ കൊടുക്കണം ഉം ആഹ് ഇഞ്ഞീപ്പ പരീക്ഷ വരാൻ പോണെണ്ട് അപ്പ അത്കാരണം ആഹ് ഇന്നലെ പറയാണ്ട് ആഹ് ഞാൻ രണ്ടാഴ്ച്ചക്ക്‌ ഇണ്ടാവൂല്ലട്ട ഫോൺ കിട്ടൂല്ലാട്ടാന്ന് പറഞ്ഞ്
ആഹ്
ആ ഇരുപത്തഞ്ചാന്തി തുടങ്ങാണ്
ആഹ് ഈ മാസം ഇരുപത്തഞ്ചാന്തി.
ആഹ് അഞ്ചാമത്ത സെമ്മ്.
അഞ്ചാം സെമ്മ് ആഹ്. ആറ് സെമ്മല്ലേ ഇണ്ടാവുക
ഇല്ലാ ഇട്ട്
എട്ടെണ്ണം ഉണ്ടോ ആ
ആഹ് എട്ടണ്ണം ഇണ്ട്. ഏഴ്‌ വരേ എക്സാം ഇത് എഴ്തിയാ മതി ബാ മറ്റേത് ഇന്റേൺഷിപ്പാണ് ല്ലേ
ആ ആ
ഇന്നങ്ങനാം പിന്നെന്താ വിശേഷങ്ങളൊക്ക പിന്നെ വീട്ടില് ആരൊക്കെ ഇണ്ട് ആ മീനും പിന്നെ വൺപയറില്ലേ
ആഹ്
അത് ഒൽത്തി പിന്നെ രാത്രി രാത്രിയാണ് നങ്ങ മീൻ പൊരിക്കണത്
പക്ഷേ ഏട്ടനൊക്ക വന്നിട്ട്
ആ അപ്പം മീന് പൊരിക്കാനുള്ളൊക്ക പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട്ണ്ട്
ഉം
അപ്പ അത് കാരണം രാത്രി പണിയൊന്നു ഇല്ലാ രാത്രി മീൻ പൊരിച്ചാ മതി. ആ അങ്ങന കറി ചാളക്കറി
ആഹ് തേങ്ങ അരച്ചിങ്ങാണ്ട അതൊക്കെ തേങ്ങ അരക്കാതേ
ആഹ് തേങ്ങ അരച്ചിട്ട്
തേങ്ങരച്ച്ങ്ങാണ്ട് ആ ഇങ്ങള് മീൻകറിക്ക്‌ ഏതാ വാളം പുളിയോ കൊടംപുളിയോ ഇട
ഞാ കൊടംപുളിയാണ് ഇടുന്നത് ആഹ് ഇപ്പ ഇവിടെ ഏതാണ് ഇപ്പ കൊടംപുളി ഇണ്ട ഇണ്ടാവണ്ട് ഇഷ്ടം പോലെ കൊടംപുളി വീഴും അപ്പ ആഹാ അതെക്കെ അമ്മയമ്മയാണ് ചെയ്യണത് ആ പോകയിടുന്നതൊക്കെ
എന്തക്കാര ആ ഒണക്കലൊക്കെ
ആ അതൊക്കെ ചെയ്യണതൊക്കെ ആ മേള് വടെത്താൻ ആ ആ അവർ ക്കത് ഭയങ്കര ഇൻട്രസറ്റാണ് ആ ഭയങ്കര ഒരു താല് പെര്യാണ് ഇതൊക്കെ ചെയ്യാനും പിടി
ആഹാ ആഹാ എന്നാ പിന്നെ അങ്ങനത്തെ സമയം അയ്മ്ക്ക് നിന്നോളുവലോ അത് അത് ഒണങ്ങി കിട്ടണല്ലേ
ആഹാ ഒണങ്ങി ഇപ്പെ ഈ മഴയത്ത് പറ്റൂല പിന്നെ അത് നങ്ങിങ്ങനെ കൊറെ ഇഷ് ഇഷ് ട്ടിക വെച്ചിട്ടുണ്ടാന്നിട്ട് അതില് പൊതി മഡലും ആ കാര്യങ്ങളൊക്കെ വെച്ച് ട്ട് മോളില് നെറ്റ് ഒരു നെറ്റ് വെക്കും
ആഹാ അയിന്റെ മുകളിലൊക്കെ
നെരത്തി വെക്കും
ഏഹ
അപ്പൊ പിന്നെ അത് പൊകയിട്ടാ മതിയല്ലോ അപ്പൊ പിന്നെ രണ്ട്മൂന്ന് ദിവസത്തിനുള്ളിലത് ശരിക്കും കൊടംപുളിയായിട്ട് വരും ന്നഹാ ഒണങ്ങി കിട്ടും മ് ഇപ്പൊ തീരാറായിട്ടാ ഇപ്പൊ കൊറ ച്ച് കിട്ടുന്നെ ഒള്ളൂ
ആഹാ അത് പോത്തുങ്ങാട് ചാടലോ അതോ പറിച്ചലോ
ഓ അത് വീ ത തന്നെ വീഴും മ് നമ്മ പോയി പറ പറ സ് ഇതു പറക്കിയെടുത്താൽ മതി
ആഹ് ആഹ്
ഉം അവിടെ വെ എന്തെങ്കിലു ക്ക് കൃഷിയിണ്ടാ ആഹ് ആഹ് നിങ്ങക്ക് വാളംപുളിയാണ് ഒന്ന് വാങ്ങിച്ച യ്യോ ഹാ ഇടാ അ അതേലെ ആഹാ അപ്പൊ ടേസ്റ്റിണ്ടാ അതങ്ങെ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല അതേലെ ആഹാ ആഹാ മിക്കറേം
ഒരു പെറുമ്പിന് ഒരു പുളി എറുമ്പിന്റെക്കെ ഒര്
ഹ ആഹാ ഇവിടങ്ങളിലെല്ലല്ലാരും ദന്നെയാണ് ചെയ്യണത്
ഏഹ്
ആഹ് പിന്നെ വാളംപുളി ഇട്ടണോരൊക്കെ ഒണ്ട്ട്ടോ ഇഷ്ടമാ ആഹാ ഏതെക്കെ ത മാങ്ങയിടും വളമ്പുളിയിടും പിന്നെ മെ റ്റേ ച് ചെമ്മീൻപുളി അറിയൊ മറ്റേ ഇരുമ്പാംപുളി അത്ടും അയിന്റെ സീസണക്കെ അത അതിടും
അതിട്വാ ആ
മ് പിന്നെ ഇന്നെന്താക്കറിയുണ്ടാക്കിയെ
ഇന്ന് ബീഫ്ണ്ടാരുന്നു മോരുകറിണ്ട് പയറുപ്പേരിണ്ട്
അതെല്ലേ ആഹ
ഇന്ന് പിന്നെ വെള്ളിയാഴ്ചായപ്പ പിന്നെ ബീ മീനൊന്നും കിട്ടുല അപ്പ പിന്നെ വെള്ളി
അഹ് അതെല്ലേ ആഹാ വെള്ളി എന്നും ബിയർ ചിതെ ദിവസണല്ലേ ആഹാ വേൾകപ്പ് ഞാ ഇന്നലെ ഇല്ലാരെന്ന് ന്നങ്ങ് ഇടക്ക് ന്നങ്ങ് വെള്ളിയാഴ്ച എറച്ചി മേടിക്കും മിക്കവര് ആരും വെള്ളിയാഴ്ചാണ് ണ്ട് ടൈപ്പ് എറച്ചി മേടിക്കണത്.
ആഹാ
ആഹ് ഇപ്പൊ വയങ്കര വെലയായില്ലേ
മ്പളെ ഓൽക്കും തന്നെ കഴിക്കാന്
ആഹാ അതന്നെ അതന്നെ ഇപ്പൾത്തെ മക്കൾക്കെക്കെ എറച്ചി മതി മീനൊന്നും വേണ്ട
അതെയതെ ഒക്കെ ആവുമതി മീനും ഒന്നിപ്പോ ആര്ക്കും വേണ്ട മീന് തിന്നാതിനെല്ലാം ഓരോ തെരഞ്ഞെട്
ആഹ് അതെ അതെന്നെ അതെന്നെ ഇപ്പൊ മോള് വന്നിട്ട് ചോയിക്കും ഇത് മാത്രള്ളൂ മീൻ ഉള്ളോന്നൊക്കെ ചോയിക്കും ഉം അയിന് ഒട്ടും ഇഷ്ടല്ല ഉം അതന്നെ ആഹ് ഇന്ന് പിന്നെ സാൻവി ചേണാക്കിട്ട് പോയത്
എങ്ങനെ
സാൻ ബ്രെഡ് സാൻവിച്ചാണ് കൊണ്ടോയത് ഇന്ന് കോളേജില്ലേ ആഹ് ആഹ് അതന്നെ അതന്നെ വന്നിട്ട്
ക്കെന്നാലും എല്ലാം വിഷന്നിട്ട് ഇണ്ടാവോലോ
പിന്നെ അത് തിന്നോളും എന്താണെങ്കിലും തി കഴിച്ചോളും
വെള്ളം കൊണ്ടോവും ഉണ്ടാവൂല്ലേ
വെള്ളം എടക്ക് കൊണ്ടുപോവേരുന്നു ഇപ്പൊ ബാഗില് സ്ഥലം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടോണില്ല അപ്പൊ അവിടെ നല്ല വെള്ളം കിട്ടും കോളേജില്. ആ മൂന്ന് കാന്റീൻ ഉണ്ട് വല്യയ കോളേജാണ്
ഏഹ് ഏഹ്
ആഹ് ഒര് ഇതില് കാപ്പിയും ഇത്തിരി സ്നാക്സ് കിട്ടും ഈ മിഷ്യൻ കാപ്പിയിണ്ടാവൂലോ പിന്നെ ഒരു മെയിൻ ക്യാൻഡീലിണ്ട് ആ കൊടുക്കണം പൈസ കൊണ്ടോണം ആ പിന്നെ ഒരു മെയിൻ കാന്റീൻ ഉണ്ട് അതില് ഇല്ലാത്തത് ഒന്നും ഇല്ലാ എല്ലാം കിട്ടും
ഏഹ് അവിടക്ക് എത്തുമ്പേക്കെല്ലാം നല്ല സ്മെല്ലാ അപ്പൊ അവിടെ കേറാതെ പോകാൻ പറ്റൂല
ആ പൈസ ഇണ്ടായാ മതി കയ്യില് അക്ക പിന്നെ മേടിക്കാം. പിന്നെ വലിയ ഒരു ഗ്രാ ഇതാണ്.
കടി ആഹ് ഇതൊക്കെ ഇണ്ടാക്കുമ്പോളെ ഈ സമൂസ അങ്ങനെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊതുവേ നല്ല മണ ആണല്ലോ
ആഹ് അതെന്നെ അപ്പൊ പിന്നെ തിന്നാൻ തോന്നും
തോന്നും ചെയ്യും
മേഹ്
ക്കതിർക്കുലം
അതന്നെ അതന്നെ ആഹ് പിന്നേ ഇങ് പൊർത്തൊക്കെ മാ കടയിലൊക്ക പോവാറുണ്ടാ എട് ക് ഡ്രസ്സൊക്കെ എവിടെന്നക്കേണ് മേടിക്കണതൊക്കെ? ഹലോ ഹലോ. ഹലോ. ഹലോ.